ആ നമ്പട്ണ്ട് എന്താ വിശേഷം
സുഖം തന്നെല്ലേ
ആഹ് സുഖന്താ ആഹ് സുഖവാണ് കൊഴപ്പില്ല്യ പിന്നെ കുട്ടിക്ക് പനിയാണ് ഇങ്ങനെ പോവ്ണ്ട് ഡോക്ടറെ കാൺച്ചി ആ മരുന്നാ എല്ലാം പൊന്തിക്ക്ണ് ആ പിന്നെ ലോശനൊക്കെ തേ ച്ച് ഇന്നലെ കൊടുത്തിന് അപ്പൊ കൊറവ്ണ്ട് ആ
ഞാൻപ്പൊ സുഖം തന്നെല്ലേ. പറഞപ്പോ ചുരു എന്ന എന്ത് ചെയ്യുന്നോ അ എന്റെ പ്രശ്നം കഴിഞ്ഞിട്ട് അന്നെ കൊണ്ടപോകണ്ടോന്ന് പറ്റിയ അപ്പൊ കുട്ടിക്ക് വയ്യ ഹോ ആ എന്താലേ ഒരു എന്താ അതല്ലാ ഇത് അപ്പൊ ഈ മരു നെന്ന് കൊടുത്തില്ലേ മരുന്നൊന്നും കൊടുത്തില്ല കുട്ടിക്ക്
ആ മരുന്ന് മരുന്ന് ലോഷനാണ് അയിന് തേക്കെ ഇന്നാള് ചോദിച്ചപ്പള ഇതാ ഇതാണ് കാല് കാണിച്ചരിയാണ് കാല് കാണിച്ചരാ
ആ ആ ആ ഏ പാവേവ ഒന്നും നക്ക് കഴിക്കണൊന്നും ഉണ്ടാവൂ ന്നല്ലേ
ഇല്ല ഇല്ല വെള്ളം ഇറക്കാനൊന്നും ഈ വായലൊക്കെ പൊന്തിട്ടേ
ആ
ഉം നിങ്ങള് കുട്ടികളൊക്കെ എന്താ കാട്ടണം ഞറാഴ്ചക്ക ആയിട്ട് എന്താ ആ ഞായറാഴ്ചക്ക ആയിട്ട്
ചെറി പൈസ അച്ചക്കൊക്കെ കാട്ടി അന്റെ മാപ്പിള വന്നോ?
ആഹ
ഏ
അത് ഒരു കണക്ക ഉണ്ടാവൂലേ ആ ശരു മ്പോ കണ്ടാവൂ നമ്മക്ക് നമ്മെ കയ്യിൽ പൈസ ഉണ്ടണ്ടണ്ടെങ്കില് നമ്മ ചെത്തിന നമുക്ക് ചെയ്യാം
ആഹ ആഹ ആഹ ആഹ് ആഹ ആ ആ അ എന്താന്നോ അതെ
പെ ആ
എന്താ പഞ്ഞൂറ്റപ്യൊക്കെ തന്നിട്ടില്ലേ ഒരു അഞ്ഞൂറ്റൂപ്യായിട്ടൊക്കെ എന്ത് ഡോക്ടറേജക്കെ പോവുക ഓനക്ക് എന്താ ഒരു അന്തവും ഇല്ലേ
ഇല്ല അയിന്ുള്ളത് മതിച്ചിട്ടയിക്കാരം
ഓ നല്ലതന്നെയാണ് കേട്ടോ ഇങ്ങനെയക്കെ ആായാലേ ആഹ ബാക്കി രണ്ടാളും കുട്ടിയല്ലേ അപ്പൊ രണ്ടാൾ ഉൾക്കാട്ട വെച്ചിട്ടേക്കാരോ ഉ ഉ
അല്ല ആ അത് ഒക്കെ നേരവാനേ എങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്
ആ്ന്നെ അതിന് വേണ്ടിട്ട്ന്നെ
ഇന്റെ പോലെ ആർക്കും ആവല്ലേ
ഏയ് ഇല്ലടി അത് ഞാൻ ദവാ ചെയ്യുന്നണ്ടിട്ടോ എങ്ങനെയാലും ശരിയായിട്ട് അതായി ഞാൻന്റെ എന്താ പിന്നെ ഉമ്മീവരൊക്കെ മുണ്ടിയോ
ഇല്ല്യ ആഹ് ഇഹ് കുഞ്ഞോള് മാത്രം മുണ്ടോള്ളൂ
ആഹ്
ഉം ഓഹ് മു മുത്തും മുത്തും മുണ്ടൂല ഇമ്മീ മുണ്ടൂല ആ ഞാൻ ചായടിച്ചി കുട്ടിപ്പ നീച്ചിട്ടുള്ളു ഓള് മിഞ്ഞാന്ന് ഉറങ്ങാത്ത കരണേ ഇന്നല അൻ-
ആഹ് അതല്ലേ അതല്ലടി ഇങ്ങട്ട് ചായ്- ന്നെ എന്തേലും ചായുടിക്കാനൊക്കെ വിളിക്കോ.
ഇല്ല ഇല്ല്യ... ഞാൻ നീച്ചും മ്പാടെ പോയിട്ട് ചായുട്ച്ചി
ഏഹ്
ആഹ് അയിന് മ് ഞാൻ ന്താണ് ഓരാത്യം ചായുട്ച്ചി ചായ്യുടിക്കാൻ വിളിക്കെ അങ്ങനെ ഒന്നും ചെജൂല.
ഇല്ലലെ ആഹ്. അല്ല ഇയ്യ് ഇപ്പതൊന്നും നോക്കണ്ടേയ്. ഇപ്പൊ പോവോളൊപ്പോ അന്റെ പെര അന്റെ പെരെ അല്ലെ.. ഏതായാലും ഇപ്പോ അവകാശം തന്നിട്ടൊന്നുല്ലല്ലോ തരാൻ പോണല്ലോള്ളൂ
ആഹ് തരാൻ പോണല്ലോള്ളൂ. ഏഹ് ഇൻക് ന്നാലും സ്ഥാനല്ല്യാന്നാ പറയണ് ഇവ്ടെ. ഫസ് എഹ് അല്ലങ്കിപ്പൻക് ഒന്ന ഒന്നാം സ് സ്ഥാനല്ലേ ന്നൊക്കെ ങ്ങനെ പറയണത്. പറഞ്ഞോട്ടെ അയ്നുള്ള യോ ക്കണ്ടാവും കേക്കാന്.
ഊം ഉം
ഊം
ആ യേ അഹ് സാരല്ലടി. എല്ലാർത്തും അഹ് ന്താ പിന്നെ അന്റെ അഹ് അവ്ട്ത്തെ
ണ്ടാ എന്തേലും കല്യാണൊ
അല്ലെ ഞാൻ എന്താപ്പോ ഇന്ന് പ്പോ അങ്ങന വല്യ ഇൻസാറൊന്നുല്ലടി ഇങ്ങനെ പോണ് ണ്ട്.
മ്മ്
ഉം ഒക്കീനും
ഒക്ക് ഇഞ്ഞിപ്പോ ഒന്ന് എർങ്ങണങ്കിതന്നെ ഒരു ആയിറുപ്യാ കജ്ജിലേക്കാതെ പെരേ പരുവാടി പോവാപറ്റോ മക്കളെക്കേറ്റ്
പൊരേ ന്താ പൊ പൊറ്ത്ത്ക്ക് പോവാണ്ട് ന്റെ അമ്മായിന്റെ വീട്ടുക്കൊന്ന് പോവാണ്ട് ന്റെ അമ്മായിന്റെ മകള് വീടിരിന്ന്ട്ട് കണ്ടിട്ടില്ലേയ്.
ആഹ്
ആഹ് പ്പോ അവരിങ്ങനെ അപ്പൊ ന്റെ എളാപ്പാന്റെ ഓലൊക്കെ പോണ് ണ്ട് അപ്പൊ ഓലോപ്പം പോവാച്ചിട്ടാണ് അപ്പൊ നോക്കുമ്പോ കയ്യില് പൈസ ന്താ വാണ്ടേ നല്ല എടങ്ങാറാണ് പ്പത്തെ ആഹ് വാ വാണെ നല്ല എടങ്ങാറന്നേന്.
പുയാപ് ഇപ്പോനമുക്ക്പ്പോം ഈ പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം ഒരു അ ആ എന്താണ് പറയാൻ പറ്റാത്ത വാങ്ങാനൊകെ-
ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവി ല്ലെനമ്മക്ക്
ആ പിന്നെ ഒര് കട ഒരു ഫാൻസി കടെ കേറ്യാല് ഏ ഇപ്പ പ്പൊപ്പൊ ഓപെൺ കു ട്ട്യളാണങ്കി പറയും മാണ്ട
ഓ എന്താന്ന് പർഞ്ഞാല് ഇപ്പൊ പിന്നെ ഒരു ചെര്പ്പിനായിരൊർപ്പ്യോ
ആ അഞ്ഞൂറുപ്യ അഞ്ഞൂറു പ്യോണ്ട് ഒരു കുട്ടിടെ കുട്ട്യാളെ ചെ ചെര്പ്പിന്നാ പിന്നെപ്പ അമ്മളെ എര്പ്പിന് പറ്യണാ
അഅ് അഅ് അപ്പൊ അയ്ന് ർഞ്ഞത് പിന്നെ അ പിന്നെപ്പോ നമ്മളിപ്പോ ഈ എന്താ ഈ ആ ഹോസ്പിറ്റൽക്കും ഇതൊക്കെ അങ്ങനൊക്കെ അർഞ്ഞിട്ടല്ലേ പ്പം അൻ്റെ മാപ്പള ഈ അഞ്ഞൂറു പ്യൊ തര്നത് ഓരോ ഹോസ് പിറ്റൽക്ക് പോവാനൊക്കെ എ ഇങ്ങട്ട് വിൽച്ചീനെടി എ അന്താ വിവരങ്ങളൊക്കെ
വിവരറിയാനൊന്നും വിൾച്ചിട്ടൊന്നുല്ല
ഏ അതൂല്ലേ
അതുല്ല്യ അത്രക്ക്ണ്ട് ഓർപ്പ്. കുട്ടിനോടുള്ള
ഓ മാറി എന്നീ വിളിച്ച നീ പൈസ കഴിച്ചാലോന്നീട്ടേക്കാരോ
ആഹ് പൈസ ആഹ് ഞാനും ഞാനും വിളിച്ചിട്ടില്ല
ആഹ് അല്ലെ ആ വിവര ടല്ലേ ഈ പറയാതന്നിട്ടൊന്നും ഇല്ലല്ലോ
ആഹ് ഞാന് കാണിച്ചിട്ടും പറഞ്ഞില്ലന്ന് കുട്ടീട ത
ആഹ് പിന്നെന്താ ഇനി ഇങ്ങട്ട് ഇങ്ങോട്ട് എന്താ വിളിക്കട്ടെ മറ്റവരെ അത് ഞാൻ ക്ക്എങ്ങനെയാ അവനക്ക് കുറച്ച് നന്നല അധികമാണ് ഈ അങ്ങോട്ട് ഇങ്ങനെ അതാക്കാൻ നോക്കൂ ഒന്നും ഇങ്ങോട്ട് വിളിക്കാലോ വടവ കൊടുക്കണില്ലല്ലോ
ആഹ് അല്ല അതിന്റേശേനം ഞാൻ വിളിച്ചിട്ടില്ല
ആഹ് ആഹ്
ആ നിക്കട്ടെ കുട്ടിനോടുള്ള കുട്ടിനോട്ള്ളഷ്ടം ഉണ്ടോന്ന് ന്ന് നമുക്കറിയാലോ
ആഹ് അപ്പഴല്ലേള്ളൂ മിസ് ചെയ്യ്ണ്ടോന്ന് അറിയണെങ്കില്
ആ
ഇഷ്ടണ്ടോന്നറിണ്ടെങ്കില്
ആഹ് ഇഷ്ട ണ്ടോന്ന് അറിയണോന്ന്ണ്ടെങ്കില് ഉം പിൻ ഇങ്ങനൊക്കെ ഇങ്ങ ഇങ്ങനത്തൊക്കെ ആ മഴക്കാറുണ്ട് ഇങ്ങനത്തൊക്കൊര് ഏഹ് വർക്ക് ഇൾ ബിസിനസ്സ് ഇള്ളത് ഞമ്മക്ക് പെണ്ണുങ്ങൾക്ക് സ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത്
ആഹ് ഞമ്മക്ക് എന്തിനേലൊക്കെ നോക്ക് നോക്കണെടി എന്തേലൊക്കെ ചെയ്യണം അല്ലതെ ഇപ്പ എന്താ ചെയ്യാ പിന്നെന്തൊക്കെയാ പിന്നെയ് പിന്നെയ് എന്താ എന്ത് ഏഹ് ആ ആഹ് വിളി വിളിക്കലക്ക് ക്കണ്ടടി ഇതൊക്കെ തന്നെ
ആ ഒരു ക കല്യാണക്കായാല് കല്യാണ അതല്ല കല്യാണക്കായാല് എത്ര പൈസ ചെലവ് ല്ലേ കുട്ട്യേൾക്കൊക്കെ ഡ്രെസ്സ് എടുക്കണെങ്കില്
ആഹ് മളേ അതെന്നെയാണേ ഇപ്പൊ ഇതിപ്പ ഇപ്പൊ പണ്ടത്ത് ത്ത പോലെയൊന്നു അല്ലേ ഇപ്പത്തെ കല്യാണം ഇജ്ജ് കണ്ടക്കണോ മൂന്ന് പണ്ടൊക്കെ നമുക്ക് ഒരു ഒരു ചുരിദാറ് ആഹ് ഒരു എന്താ ഡ്രസ്സ്
ഒന്ന്ട് ത്താ മതിയാന് ആ ഒന്ന എടുക്കുന്നോടത്ത് ഇപ്പ രണ്ടെണ്ണം മൂന്നെണ്ണം നമുക്ക് എടുക്കണം മഞ്ഞ കല്യാണ
ഒക്ക ആണെങ്കിലും ഓർക്കാണെങ്കിലും ചുരുങ്ങിയത് മൂന്ന് കൂട്ട് വേണം
ആഹ് മഞ്ഞ കല്യാണം ഗ്രൂമ്
ആഹ് മഞ്ഞ കല്യാണം കുരു പ്പ് കല്യാണം ചോപ്പ് കല്യാണ ണന്ന് പറഞ്ഞിട്ട് എത്ര ഡ്രസാള് ചുരിദാറാള് വേണച്ചു
വേണം പിന്നെ നമ്മളെ മക്കള് പറയുമ്പോ നമുക്ക് എടുത്ത് കൊടുക്കാതിരിക്ക ക്കാനും കഴിയൂലല്ലോ
പറ്റൂലല്ലോ പിന്നെ അതല്ലടി, ഇപ്പ അന്റെ എന്താ ചെറിയ കുട്ടില്ലേ അത് അതടക്കപ്പ ആഹ്ന്ന് പറയലൊടങ്ങും.
ആഹ് പറയും.
ആ അതെ ഇപ്പൊ കുട്ടികളെ ഇഷ്ടത്തിലാണ് ഓൽക്ക് ഡ്രസ്സൊക്കെ ഏഹ് ഇത് ചുരിദാറൊക്കെ ഇടാ
ആ അ അതങ്ങനെ തന്നെയാണ് ഇപ്പ ഇന്റെ കുട്ടിയും ഇന്റെ മാപ്പിളിന്റെപ്പം കടയൊക്ക പോയാല് ഓള് പറയണ ആ ഡ്രസ്സ് കിട്ടിയേ തീരൂ ഇല്ല്യാന്ന്ണ്ടെങ്കിൽ പിന്നെ വ ഓള വ വാപ്പിയതേ ഓൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സാ ഇട്ത്ത് കൊടുക്കോൻ
ആഹ് ഓ ഓല ഓല ഇഷ്ടത്തില്ള്ള വസ്ത്രം ഓൽക്കുവാണം.
ആ അഹ് വാണം. ഇപ്പങ്ങള് ഇന്നാള് പെരുന്നാക്ക് ഞാൻ ഫോട്ടോ വിട്ടന്നില്ലേ നല്ല രസ
ആഹ് ആഹ് ആ ആ. അത് നല്ല വസ് ത്രേന്നുട്ടോ ആ അത് നല്ലത്ണ്ടായിരുന്നു. രസംണ്ടായിരുന്നു.
എന്നിട്ട് അത് മാറ്റിച്ച് അത് മാറ്റിച്ചിട്ട് അത ന്നെ അങ്ങനത്തെ മോഡലന്നെ എന്നിട്ട് അ ത് നല്ല ട്ടയ്റ്റാണല്ലോ. ഓള് ഒന്നും വേഗന്റെ മാപ്പ്ളനെ കൊണ്ട് പർന പോലെ വേഗം നി നീളം വെക്ക്ണ സൈസാണ്. ഇന്റെ പോലെല്ല. അപ്പം എന്ത യ്ത് അത് മാറ്റിച്ച് ഇന്നട്ട്
അന്റെ കുട്ടി അന്നെക്കായി നീളണ്ടോ? ഫോട്ടത്തി
ആ ഇണ്ട് നി ഇന്റെ ഷോൾഡറിന്റെ അവ്ട ത്തിക്ക് ണ്.
എഹേ ഹെ. മാഷ അല്ലാഹ് അപ്പം അന്നെ അന്നെ അന്റെ പോലെ ഒവ്ട്ന്ന് ഉർണി ഒന്നാവൂല
പ്പെന്നെ
ആഅ് വാപ്പ വാപ്പന്നെണ് അഹ അല്ലാഹ് വാഷ് മാഷാ അല്ലാഹ് പിന്നെ കളറ് എന്താ എന്താ എന്റെ മാപ്പിളന്റെ ട്ടകിട്ടിക്ക്ണ്ന്ന് തോന്നട്ട ലുണ്ട്ട്ടോ
ആ അത് മാപ്പളന്റെന്നെണ് നാത്തൂ നാത്തൂന്റെ ഒക്കെ പോലെ പിന്നല്ല എന്റെ മാപ്പിളന്നെ അല്ല അല്ലല്ല ഓളക്കായി കറ്ത്തിട്ടാണ് നാത്തൂന് അതല്ല എന്റെ മാപ്പി പ്പള്ന്റെ നെറം തന്നെയാണ് പക്ഷേ ചെറുതിന്
അല്ല അന്റെ മാപ്പിള് അന്റെ മാപ്പിളനേക്കായി ഒന്നും കൂടി നെറണ്ട്
അഅ്ണ്ട് മകശ്രീധം മൂത്ത കുട്ട്യാണ്
ആഹ് ആഹ
ഏഹ ഓളൊക്കൊന്ന് നല്ല പോലെ മാറ്റിയാല് ലെ
പിന്നെന്താ
പിന്നെന്താ സുഖമാണ് കുഴപ്പല്ല്യ
ആ കുട്ടിക്ക് ചായ എന്തലും കൊടു പയ്യെ
ഇയ ഇപ്പൊ ണിച്ചിട്ടള്ളൂ നീ കൊടുക്കട്ടേ
ഇനി അയിനെ തിരുകണ്ട പൊയ് എന്തേലും കൊടുക്ക കട്ടപ് പാവാടി അല്ലെങ്കി ഇപ്പ എത്ര സൗണ്ട് ഇടു തരാം വരൊക്കെ ചീണ ആണ് ഇപ്പൊ കണ്ടോ ഒരു ഒച്ചയും കേക്കാല്ല ആ ഒരാത്തരു സൗണ്ട ഇപ്പൊല്ലല്ലോ എന്താാലേ വയ്യായി തന്നെ കാര കുട്ടികള് വയ്യാതായിങ്ങനെ തന്നെല്ലേ
സത്യത്തീത്ത ഭയങ്കര
ആ ആ ആ ആ അപ്പൊ പിന്നെ ഞമ്മള് ഉറങ്ങൂല
നമ്മള് ഉറങ്ങുല അപ്പൊ ഇന്നാലെ ആണ്
കുട്ടികക്ക് വയ്യാതായ പിന്നെ മ്മള് ഉറങ്ങൂലല്ലോ
ആ കുട്ടി മിനിഞ്ഞാന്ന് ഉറങ്ങാത്ത അത് കാരണം ഇന്നലെ ഓള് നല്ല ഉറങ്ങിയേക്കണ് തിനും വേണ്ടി അതുകൊണ്ട് അതിനുവേണ്ടി അതുകൊണ്ട് എനിക്ക് പോലെ ഉറങ്ങാനും പറ്റി ആ ആ എന്നാൽ ശരി
അ അ ആ ശരിന്നട്ടോ ഞാന് ഒന്നും ഉണ്ടായിട്ടല്ല ഒന്ന് വിചാരിക്കരു ട്ടോ ഞാന് അവരെ
ആയി ആ ആ ആയിക്കോട്ടെ കൊഴപ്പില്ല
ആ ആയിക്കോട്ടെ ഉം ഉ
കുട്ടികളണ്ടാവുമല്ലോ വീട്ടിലൊക്കെ
അതാണ് ട്ടോ എന്നാ വിളിക്കണ്ട്ട്ടൊ ഒഴിപോലെ വിളിക്കണ്ട്ടോ പ്പൊ ഈ കുട്ടികൾണ്ടാകുമ്പോ ഒന്നും നടക്കൂലടി കുട്ടിയാൾണ്ടാവുംമ്പോളേ ഓലെ ആ ഓലെ എന്താന്നാല് ഫോണ് ഓലക്ക് ഓൽക്ക് ഫോണ് വേണം
ആ ഇപ്പൊ ഫോണ് ഫോൺ ഉപയോഗിക്കാത്ത കുട്ടികൾ ആരാ
ആഹ അത് കാരണാണ് നമുക്ക് പിന്നെ ഒരു മൻ മൻഷ്യനെ വിളിക്കാൻ പറ്റൂല ആർക് നമുക്ക് വിളിക്ക ക്കാനും ഒന്നിനും ഒരു ഇത് കിട്ടൂല ഓലട്ക്കാളും ന്ന ശരിയന്നട്ടോ
ആ ന്നശെരി ശരിയെന്നായിക്കോട്ടെ
ശരിന്ന ഉം